ഹലോ
ഹലോ
കേൾക്ക് ആഹ് എന്തണ്ട് വിഷ് ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം ഇന്ന് മഴയൊന്നുല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് വെയില്ണ്ട്
അതെയോ ഇവിടെ നല്ലം മഴയാണ്
ആ ആഹ് ആ ഇന്നും ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ല ഇന്നലെ രാത്രി എപ്പോഴോ പെയ്തതാ മുറ്റൊക്കെ ഒണ ആ അങ്ങനെ കിടക്ക മഴ വെള്ളമൊന്നും ഉണ്ടായില്ല
ക്കിയോ
ചോറ് വച്ചിട്ടുണ്ട് കറികളൊക്കെ ഇന്നലെ വൈകുന്നേരം വെച്ചതുണ്ട് ഇന്ന് ഉച്ചക്കുള്ള കറി എനിക്കുള്ളതൊണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി
എന്താണ് വെച്ചത് ഇന്ന്
ഇന്നലെ വെച്ച വെണ്ടക്ക കറി ആ ആ ഇന്ന് ഉച്ചക്ക്ണ്ട് എനി എനിക്ക് നിക്ക് കഴിക്കാള്ളണ്ട്
വെണ്ടയ്ക്ക എങ്ങനെ കറി വെക്കുക തേങ്ങ അരച്ചിട്ടാണോ അതോ മുളക്
അങ്ങനെയും കറി വെക്കും മൊളക് ഇഷു അങ്ങനെ വെക്കുംല്ലേ മഞ്ഞ ഉം ഉം ആ ചെലര് ഞാൻ വെണ്ടയ്ക്ക കറി തേങ്ങരച്ചിട്ടും വെക്ക് ക്കും അങ്ങനെ അല്ലാതെ മഞ്ഞളും മുളക് മല്ലിയൊക്കെ ഇട്ട് തേങ്ങരക്കാ ക്കാതൊരു കറി വെക്കൂല്ലേ അങ്ങനെയും വെക്കും പുളിയൊക്കെ പിഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ വച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടൂല ആ അയില് മഞ്ഞപ്പൊടി മൊളകും പൊടിയും ഇ ഇടും പിന്നെ തേങ്ങ അരക്കുമ്പോ പിന്നെ കൊച്ച് ച്ചുള്ളി ചെറിയുള്ളി ഇത്തിരി വലിയ ജീരകം ഒരു നുള്ള് പിന്നെ വെളുത്തുള്ളി ചെറിയ കുഞ്ഞ് കഷ്ണം അതൊക്കെ ഇട്ടിട്ട്ര്ക്കും പിന്നെ നമ്മള് ഇതാക്കൂല്ലേ ഉള്ളിയും മറ്റേ ഉലുവയൊക്കെട്ടിട്ടു പിന്നെ ഒന്ന് താ-
ആ ആഹ് ആ ആ വെണ്ടയ്ക്ക വഴറ്റി വറു കോരി എടുത്തു
ആ ചെലര് വയറ്റും ചെലര് വയറ്റാതെയും വെക്കും വയ വയറ്റിട്ടില്ലെങ്കിൽ അതൊരു കൊഴുപ്പല്ലേ അപ്പൊരു കറി എന്തോപോലെയാകും ആ എണ്ണയിലൊന്ന് ഇതാ ക്കുമ്പോൾ അപ്പളാ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും ഉം ഉം ഏ വേറൊന്നും ചേർക്കൂല്ല
മീനൊന്നും ഇല്ലായിരുന്നോ ഇന്ന്
ഉഉം മീൻ ഉണ്ട് മീന് ഭയങ്കര വെല അല്ലേ ട്രോളിങ് ആയിപ്പോ ഇല്ലേ ഇന്നലെ മീ ഇന്നലെ മീ വാങ്ങിക്കാൻ പോയിപ്പോ ആ ആ ഇവിടെ ഇരുന്നൂറ്റി റുപത് ചാള പിന്നെ ചെമ്മീന് പല വില ഉണ്ട് ആ ആ ചാള ഒരു കിലോ പിന്നെ ആ അതിന്- സ്ഥലത്തും പല
പല റേറ്റ് ആ
നൂറോള്ളൂ അർഞ്
ആ
ഉം പിന്നെചെമ്മീനൊക്കെ തൊള്ളായിരം ആവോലി തൊള്ളായിരം
അയ്യോ ചെമ്മീന് തൊള്ളായിരം
ഉം അവ് വലുത് വലിയ ചെമ്മീന് വലിയ ചെമ്മീന് അത് വാങ്ങണോരുണ്ട് കാക്കിലോനക്കെ വെച്ച് വാങ്ങ്ണണ്ട് എത്ര ആരോ വാങ്ങ്ണത് ഞാൻ കണ്ട് എത്രെ ഗ്രാമ് ആന്ന് അറിയൂല
ആ ഭയങ്കര വെല
ആ കൊറെ മീന്ണ്ട് കിളിമീൻ എത്രെന്നോ നാന്നൂറ് ഉ
നാനൂ റൂവാ ആ ഈ ചെറിയ വേറെ സൈസ് മീ ല്ണ്ടല്ലോ വറത്ത് കോരി എടുക്കവെന്ന് നമ്മോ ടൈപ്പിലെ ഒരു വെള്ള
ആഹ് ന്ന തൊലിവൻ
ന്നാ തൊലി ആ കൊഴുവ കൊഴുവ അതെ അതിനങ്ങനെ വെ ല
അതൊന്നൊല്ല കണ്ടീല്ല കടേല് ഇണ്ടായില്ല. ഉം പിന്നെ വേറെ പല മീനും ഉണ്ടായത് പിന്നേതൊക്കെ മ റ്റേ വാളക്കെല്ലേ ആറ്റുവാള അങ്ങനെയൊക്കെ പറഞ്ഞ മീനൊക്കെണ്ട് ഉം അതൊക്കെ നാന്നൂറ്, അറ്നൂറ് ഏറ്റവും കൊ ആ ഏറ്റവും കൊറ്ഞ്ഞ വെല ഇരുന്നൂ റ്റി അറുപത് ചാളെ ഞാൻ കണ്ടത് പിന്നെ വറ്റണ്ടായി പൂമീന് അതൊക്കെങ്ങനെ വെല കൂടിക്കൂടി വരുട്ടോ
ആ ഈ ട്രോളിങ്ങായത്കൊണ്ടാ മീ മീൻ വെലയല്ലേ
ആ അതുകൊണ്ടാണ് അല്ലെ അല്ലെങ്കിലും ചെല സ്ഥലത്തൊക്കെ മീന് വെലണ്ടാവു വാണേ മീന് കിട്ടാ പൊതുവെ ഈ ഭാഗത്ത് ക്കെ വെല ഇണ്ട് ഇല്ല ആ അങ്ങനത്തൊര് ചെമ്മീനൊക്കെ അവിടെ എപ്പോഴും വില കുറവാ ആ മീൻ എപ്പഴുള്ള ആ ആ മീൻ എപ്പോഴും ഉണ്ട്
ആ ഇവിടെ അങ്ങനെ കിട്ടാ റില്ലല്ലോ ഇവിടുന്ന് ഇവിടുള്ളവരൊക്കെ പോയി വേ വേറെ സ്ഥല
ങ്ങള് പോയി ആ അതെ അങ്ങനെ ആയിരിക്കും ഇവിടെൊക്കെ ചുറ്റും ഉണ്ട് പുഴമീന ആണെങ്കിൽ അ കായൽ മീനൊക്കെല്ലേ അത് വേണെങ്കി അത്ണ്ടാവും മറ്റേ ഫിലോപിക്കല്ലേ ഫിലോ പ്പി അതൊക്കെ എപ്പഴും കിട്ടും ഫിലോപ്പി പിനെ ചെമ്മീ മീന്ന്
ആ
ഒക്കെ എപ്പോഴും ഉണ്ടാവും
ഉം ഓ ഇവിടെ അതൊന്നും കിട്ടാനേ ഇല്ല
ഉം എപ്പോഴുള്ള മീനാ പിന്നെ കൂരിമീനില്ലേ എട്ട ന ക്കെ പറയും ചില ഭാഗത്തൊക്കെ
ആ
അത്ണ്ടാവും അതൊക്കെ എ പ്പോഴും കൊണ്ട് വരും അതൊക്കെ ഇവിടെ സ് സുലഭാണ് ഈ ഭാഗത്തൊക്കെന്നെ പറയാ അ വില കുറഞ്ഞ മീൻയാന്നെ അത സിലോപ്പിയ കുരിമീന് ചെമ്മീന് ചെമ്മീൻ നല്ല വലുതല്ലായിരി ക്കും എന്നാലും നമുക്ക് കറി വെക്കാം കിള്ളി എടുക്കാനൊക്കെ ഇളു പ്പ
ആഹ് ആഹ് ആ ആ മറ്റേത് ചെറിയതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന
ആഹ ഉം അതിന് വലുപ്പീനസ അപ്പൊ അതിന് വെലയും കൂടും
കൂടും ആഹ് ഹാ അതാമ്മം നന്നാക്കാൻ എളുപ്പവല്ലേ
ആഹ് ഉം ഉം അ ഹ അല്ല ചെറ്താവുമ്പോ ബുദ്ധിമുട്ടല്ല കൊറേ സമയരിക്കണം. ഉം ഞാന് തേങ്ങ അരച്ചാ വെക്കാ അല്ലെങ്കി വർക്കും മക്കക്കൊക്കെ പൊരി ണതാഷ്ടം വർക്ക്ണത്. എല്ലീ റോസ്റ്റ് ചെയ്യും. കറി വെക്കുട്ടോ തേങ്ങരച്ച്പ്പൊ ചെമ്മീൻ കറി നല്ല ടേസ്റ്റല്ലെ തേങ്ങ അരച്ച് വെച്ചോ
ആഹ് അതെതെ
വറുത്തരച്ച് വെക്ക്‌ണെ ഇൻക്കറിയൂല ഏങ്ങനെ വെക്കാ വെക്ക്‌ണത്
ഞമ്മക്കറിയില്ല ഞാങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കടകളിലൊക്കെ കിട്ടാറുണ്ട് സംഭവം വറത്തരച്ചിട്ട് ഞങ്ങളെ നാട്ടിലൊക്കെ വർ
ആഹ് അങ്ങനെല്ലെ ഞങ്ങളൊക്കെ പച്ചക്കും വറുത്തരച്ചും വെക്ക്‌ ക്ക്‌ണോരൂണ്ട് ക്ഷെ അതെങ്ങെ അറിയൂല്ല ഞങ്ങള് സാധാ പച്ച തേങ്ങ അങ്ങനെ അത്
ആഹ്
ഇപ്പൊ തന്നെ ടേസ്റ്റാ കറിയില്ല ചെമ്മീൻ കറി എറിഞ്ഞാല്
ആ അതെ
ഉം ചെമ്മീ കറി ഉണ്ടായി വേറെ കൂട്ടാനൊന്നും വേണ്ടേ എനിക്കൊക്കെ അതന്നെ അത് അത് ഭയങ്കര ടേസ്റ്റാ അല്ലെ പിന്നെ ചെമ്മീൻപുളീടും ഇരമ്പം പുളി അയിലം കൊമ്പുള്ളി എന്താ പറയ്ക
ഇരുമ്പും പുളി അത് വേറെ അതല്ലേ ഒരു ഇത് മരത്തേൽ ഉണ്ടാകുന്ന സാധന അല്ലേ
ഓർക്കാപുളി പല പല പേരുകളുണ്ട് പല ഭാഗത്തൂട്ടാ- ഇലമ്പം പുളി ചെമ്മീൻപുളി ഓർക്കാപ്പുളി
ആ ഇവിടെ ഇരുപംമ്പുളിന്നാ പറയുന്നത്
ആ ഇവിടെൊക്കെ ചെമ്മീൻപുളി ഉ ആ ചെമ്മീയില് കാര്യമായിട്ട് ഇവിടെള്ളലൊക്കെ ചെമ്മി ആ അത് അച്ചാറ്ട ഭയങ്കര ടെസ്റ്റ അച്ചാറ്ട്ടോക്കിണോ
ആ അച്ചാറിയടാറുണ്ട് ഈ നീളള്ളൊരു പുളിയുടെ കാര്യല്ലേ
ആ ആ മറ്റേ ശർക്കരയക്കെ ഇട്ട് നഞമ്മള് ഇത് എന്താ ആ അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ
ആ വേറരു സാധനം കിട്ടോല അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു സൈസ് പുളി വേറൊരു പുളിയുണ്ട് അച്ചാറിടന്ന്
അതെതാ ആ അത് മറ്റ് ഒരു നക്ഷത്ര ത്തിന്റെ പോലെള്ളേ അല്ലെ സ്റ്റാർപുളി സ്റ്റാർപുളി സ്റ്റാർപുളി ഞങ്ങളെന്താറിയതിന്ന ചതുര ചതുരപ്പുളി അറിയും ചതുരപ്പുളി അത് മരത്തുമ്പലൊക്കെ ഉണ്ടാവ നല്ലണം ഉണ്ടാവും ഒരു ണ്ടെങ്കി അയ്മേ നറയണ്ടാവും.
ആ ആ ചക്കയക്കെ ഉണ്ടോ അപ്പ അവിടെ-
ഉം ചക്കേം മങ്ങേക്കേണ്ടിവിടെ.
ആഹ ഉണ്ടല്ലേ.
ഉം മഴ ഇതഞ്ഞ ഒന്നും ടേസ്റ്റ് ഇല്ലല്ലോല്ലേ. ചക്ക ചക്ക ഞങ്ങള് ഇത് അടണ്ടക്കും. പൈയ്തതുകൊണ്ടാണ് അ അല്ലെങ്കി ഇത് വെക്കും തേങ്ങയും ജീരകവും ഉള്ളിയ - കെട്ടിട്ട്- കൂട്ടാനായി വെക്കൂലേ. പുഴുക്ക് പുഴുക്ക് പുഴുക്ക്-
പുഴുക്ക് പുഴുങ്ങുന്നത്. ആഹ് ആഹ് ആ ആഹ ആ അതിനകത്ത് പിന്നെ വെളുത്തുള്ളിയൊക്കെ-
ആ വെളുത്തുള്ളി ഉള്ളി ന ആ ചെറിയ ജീരകം ഉം കാന്താരി ഒക്കെ ഉണ്ടെ കാന്താരിട. പച്ചമളഗങ്ങ അ ടസ്റ്റ് കാന്താരി
ആ ആ പുഴുങ്ങി എടുക്കുവല്ല അത് നല്ലോണം വേവിച്ച ഒരുമാതിരി-
ആ നല്ലോണം കുറുക്ക് പോലെ ആക്കിട്ട് പിന്നെ ഈ ചേരുകളൊക്കെ ചേർത്ത് പിഞ്ഞെ ഉള്ളിക്കെ ഇട്ട് ഒണക്ക ണക്ക മോളകൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യൂല താളിക്കൂലോ അഹ് ഭയങ്കര രസനെ എല്ലാ ചെലോല് താളിക്കും ഒന്നും കൂടെ കൂട്ട്യാ ടേസ്റ്റ്കൂടും
ആ താളിക്കും അല്ലേ ഓഹോ എണ്ണക്കകത്തിട്ട് താളിക്കുവാന്ന് ആ ഹാ ഹാ ഹാ ആ അപ്പോ വറ്റൽമുളക് ഇട്ടിട്ട് താളിച്ചെട്ക്ക്‌ന്നത് ഹ് ഹ് ഉം ആ നമ്മടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല താളിചെട് അല്ലാണ്ട് ഇങ്ങനെ ഇത് ചെയ്തെടുക്കത്തേ ഉള്ളൂ തേങ്ങായൊക്കെ ചേർത്തി
ഉം ഉം
മീൻകറിയോ അല്ലെങ്കിൽ മോരോ
ഉം ആഹ് അതൊക്കെ ടേസ്റ്റ്
ന്തേലും
അച്ചാ അച്ചാറ് ഉണക്കമീനൊക്കെ കൂട്ടും.
ആഹ് അതെ അതെ ആഹ് കപ്പ വേ വിച്ചിട്ട്
ആഹ്
ണക്ക മീനും കൂട്ടി കഴിക്കുന്ന പോലെ
ആഹ് അതെ അതെ ശരി.
മേടിക്കാറുമില്ല കാണാറുമില്ല. നമ്മള് ഇതൊന്നും കൂട്ടാറില്ല സത്യത്തില്.
കാച്ചിലാ കാച്ചില് വെക്കുവാ?
അതൊന്നും ഇല്ല നമ്മക്ക്. ചേനാ, കാ ച്ചില്, ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസുകള് ഒന്നും ഇല്ല. അല്ല അതൊക്കെ കടകളിൽ നിന്നും മേടിക്കുന്നതല്ലാതെ
ആ ഞാനും കടയിൽന്ന് വാങ്ങും പി ന്നെ വീട്ടില്ണ്ട്. പക്ഷെ എനിക്ക് കാച്ചലൊക്കെ ഭയങ്കര ഇഷ് ട്ടാണ്. എവിടെയെങ്കിലും കടയിൽ കണ്ടാലും ഞാൻ വാങ്ങും. ചെറിയ കഷണം ക്കെത്തന്നെ
ആ ആ ആ അ കൊച്ച
ആഹ് ആഹ് ചെറിയ ചേമ്പ്
റ്റവും കൂടുതല്
ഉം ഇൻക്ക് ചേമ്പ് കാച്ചില് മണ്ണിന്റെ അടിയിലുള്ളൊക്ക എക്ക് ഭയങ്കര ഇഷ് ത കപ്പ ചക്ക മാങ്ങ അതൊക്കെ ഇഷ്ടാണ്
ആഹ് ആഹ് ആഹ് ആ ചിലർക്ക് അതെ അതെ ആണാണ് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാ നമ്മൾക്ക് കഴിക്കാൻ നാല് മണിക്കൊരു ആ ആ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കഴിക്കത്തൊന്നുമില്ല ചെറുപ്പകാലങ്ങളിൽ എല്ലരും കഴിക്കാർന്ന് ഇപ്പ ആരും കഴിക്കില്ല അതൊന്നും അന്നാശരി ഞാൻ വിളിക്കട്ടോ
ഓക്കെ ശരി